കേൾക്കുന്നുണ്ടോ?
കേൾക്ക്ണണ്ട് എന്തൊക്കെ വർത്താനങ്ങളൊക്കെ സുഖാണ്.
ചായ കുടിയൊക്കെ
ചായകുടി ഒക്കെ കഴിഞ്ഞു ഇങ്ങളത് കഴിഞ്ഞോ?
വൈകുന്നേരത്തെ ചായ പതിവില്ല. ഇക്ക് രാവിൽത്തെ പിന്നെ കാലിച്ചായ ചായായിട്ട് അങ്ങനെ കുടിക്കുള്ളൂ കാ ചായ മാത്രം കുടിക്കുള്ളൂ. ആ ചായനോട് താല്പര്യല്ല. ചാ പിന്നൊരു തലവേദന അങ്ങനെക്കെ ഇണ്ടാവുമ്പോ മാത്രം പിന്നെ, ഒരു പാലിട്ട ചായ മ മക്കള് ചെറിയ മോൻ ചെറിയോൻക്ക് വേം ചായ വേണം.
ഏ.
ഓൻ ചോയ്ക്കുമ്പോതിനവിടെതി പോണം ഉം.
ഇല്ല.
അല്ലാത്തവർക്ക് ഞാൻ നിർബന്ധിക്കേ ഇല്ല ഇനി വെള്ളം കൊടുത്താലും ഓല് കുടിച്ചോളും.
ഏ അത്ശെരി അപ്പൊ വൈകുന്നേരം കടിയൊന്നും ണ്ടാക്കണ്ടേ?
ആ അത് സ്കൂൾട്ട് വരുമ്പോ ത്തിന്
ആഹ് വാണ്ടി വരും.
ആ ഉണ്ടാക്കും. നഴ്‌സറിയൊക്കെ വിട്ട് വരുമ്പോ ട്ടത്തിന് ഓൻ ചിലപ്പം പറഞ്ഞ് വച്ച് പോകും.
ആ ഏ ഇന്ന് അവിടെ എന്താ ഉണ്ടാക്കിയേ?
ഇന്ന് പിന്നെ വൈകുന്നേരം ഉണ്ടാക്കില്ലേന്നാ രാവിലെ മഴെയ്തപ്പ ഇന്ന് രാവില കുത്തപ്പ ഉണ്ടാക്കിന അപ്പ അതില് മാവ് ബാക്കി ഉണ്ടായപ്പോ ഞാന് കുറച്ച പഴ ചക്കര ഇട്ട്ങ്ങാണ്ട് അത് ഉണ്ണിയപ്പ ആക്കി.
ഏ അ ശരി ഏ
അപ്പൊ ഞാൻ മഴ പെയ്തപ്പോ ഞാൻ വൈകുന്നേരം ഇണ്ടക്കാ വിചാരിച്ച് അപ്പ മഴ പെയ്തപ്പോ
ആഹ ആഹ് ആ
കൊലായ്മ വന്ന ഇരുന്ന് തിന്നാൻ രസണല്ലോ എല്ലാരും കൂടിം ഉം അപ്പൊ ഇന്നരാവിലെന്നെ അത് ഉണ്ടാക്കി.
ഏ ശെരി മഴ ഇണ്ടങ്ങട്ട് ഇപ്പ അവിടെ
ഇപ്പൊ മയയില്ല ഉച്ചന്റശ്യം മഴയില്ല ഉ ഇപ്പൊ പെയ്യൾ അതൊക്കെ ഉണ്ട് ഉം പെയ്യുമ്പോ അങ്ങനെ പെയ്തോളൂല്ലേങ്കി തീരെ ഇല്ലേനു
നല്ല വെയി
ആഹ് ഇന്നലെ മിനിഞ്ഞാന്ന്ക്ക നല്ല വെയിലേന്
ആഹ അല്ല വയിലാണ്
നമ്മള് പറയേണ്ടി വരും
ആഹ അതന്നെ
ആ രക്കാ പോണ് ഉം മഴയൊന്നില്ല സ്കൂഗൾ കുട്ടികൾക്കും സുഖാണ് പോയി വരാനൊക്കെ ഉം ഉം അവിടത്തെ ചായ കുടി ഒക്കെ കഴിഞ്ഞോ
ആഹ് ഇവിടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇന്ന് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തൊണ്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിനി അതൊക്കെ കൂട്ടി കുടിച്ചെക്കയാണ് ഞങ്ങക്ക് വൈക്കുന്നേരം എന്നും വേണം ചായ വാണം
ആണ് ഏ ആണ്ല്ലേ
നാല് മണി ചായ വാണം
ഏ അത് ശീലായ പിന്നെ കിട്ടിയിലെങ്കി എന്തോ പോലണ്ടാവ ആ
വൈകുന്നേരം എല്ലാർക്കും വാണം
ഏ ആഹ് ആണേ ഇവിടെ ഹസ്ബൻ കുടിക്കും മഗ്രിബാങ്ക് കൊടുത്ത് നിസ്കാരും ഓത്തൊക്കെ കഴിഞ്ഞ് ട്ട് ഉം എന്നിട്ടേ കുടിക്കുള്ളൂ ഏ അത് ഫോണിന് വേറൊന്നിനല്ല ആഹ് ഉം അത് ചില ടൈമില് ചോയ്ക്കും ഇന്ന് ഫോണ് ന്റെ ഫോണ് കൊടുത്തിട്ടില്ല ആഹ് അപ്പ അത് ചോദി ക്കും മറ്റാള് രണ്ടാമത്തോള് കളിക്കാൻ പോയിണ് ആ ഓൻക്ക് പറ്റിട്ടില്ല ഓനോട് ഓനെ കൂട്ടാതെ പോയപ്പേ ഉം പോ നൊറ്റക്കായിലെ ഇവിടെ ആഹ്
അയൽ അയൽവാസികളൊക്കെ ഇണ്ട അപ്പൊ ചുറ്റു ഭാഗത്തൊക്കെ
അയൽവാസ് നമ്മള് ഇവിടെ ഫുള്ള് ഫാമിലിയാണ് ആ കുടുംബങ്ങള് അ ഞങ്ങളിപ്പോ ഒരു തൊടിയില് ആ മൂത്ത ച്ച രണ്ട് മൂത്തച്ഛന്മാരും ഞങ്ങളും പിന്നെ ഫുള്ള് അമ്മായിന്റെ മ ക്കളും അമ്മായളും മൂത്തന്മാരും എളേമാരും അങ്ങനെ ബന്ധുക്കളായ അയൽവാ കളില്ല നമ്മുടെ ഏരിയേല്
ഏ ശരി
ഫുള്ള് കുടുംബക്കാരാ
കുടുംബക്കാരന്നെയാണ് ഞങ്ങൾതും അങ്ങനെ തന്നെട്ടോ ഞങ്ങൾ ചുറ്റുഭാഗ ത്തും ഞങ്ങളെന്നെയാണൊക്കെ ഉം മുത്താപ്പാരെ മക്കളും മരിയക്കളും എളാപ്പാരു ആയിട്ട് തന്നേണ്
ആഹ് ആഹ് ആഹ്
അയൽവാസികൾ അല്ലാത്തൊക്കെ ഞങ്ങൾ തന്നെയാണ്
അയൽവാസി ഇങ്ങനൊക്കെ വിചാരിക്കുമ്പോ അയൽവാസികൾ ഉണ്ടാവാൻ വേണ്ടി കൊതിക്കും ആ അ അപ്പ അങ്ങനെ വിചാരിക്കും അയൽവാസി ഒന്ന് ണ്ടാവുമ്പോ രസാണല്ലൊ പിന്നെന്താമ്മ തിരുമലിങ്ങ
ആഹ് പോയാല്
മെയിന്റെയിൻ ചെയ്ത് പോവണം ആഹ് പിന്നെ
എന്താ ങ്ങട്ട് വെക്കേഷൻ എട്ക്കേലൊക്കെ പോയോ ഇപ്രാവശ്യം
ഈ പ്രാവശ്യം പോയിട്ടില്ല ന്നെ ഒന്നാമ ഈ മദ്രാസ ഒക്കെ ഉള്ളതോൊണ്ടേ രാവിലെ വെകുന്നേര ചെറിയ മൂത്ത ആക്കെ വൈകുന്നേര മദ്രസ്സ് ഉം ഉം പിന്നെ ഇപ്പ ഞ്ഞീ ഈ കൊല്ലം ഏതായാലും ഓള് പത്താം ക്ലാസ്സിലാണ് ഈ കൊല്ലം തീരിം കയ്യൂല അപ്പൊ അങ്ങനട്ട് പോവട്ടെ ആഹ് മൂത്താള പത്തിൽ ഉം ഓൾ മദ്രാസിലും സ്കൂളിലും പത്തിലാണ് ആഹ് പോവ്ണ്ട് എ ട്യൂഷന് ഏ വൈകുന്നേരാ
ഏ രാത്രി മദ്രസ അവിടെ-
ആഹ് അവിടെ രാ സുബൈക്ക് ആറ് മണിക്ക്രു ഒര് ട്രിപ്പ്ണ്ട് പിന്നെ- ഏയയ്ക്ക് വേറെ ട്രിപ്പ് പിന്നെ വേറെ ട്രിപ്പ്- പ്പ് വൈകുന്നരം അങ്ങനെയാണ് അതൊണ്ട്ഒഴ്വണ്ട രാവിലെ ഏഴുമ മണിയ ആമ്പോൾ ട്യൂഷന് പോവും പിന്നെ സ്കൂൾക്ക് സ്കൂളിൽന്ന് പാഞ്ഞ്ന്നങ്ങാണ്ട് മദ്രസ്സ്- ഉം ഞാൻ പറയ് ഈ ഒരു കൊല്ലല്ലേ?
ആഹ് അതന്നെ പിന്നെ കഴിഞ്ഞില്ലേ-
ആന്നാ കഴിഞ്ഞീല്ലേ-
ഒരു കൊല്ലൊക്കെ പയി എന്തോരെളുപ്പം കഴും ഇപ്പോ- ഇപ്പ തൊർന്ന്ട്ടൊള്ളു നാൽ മാസം കയ്യുമ്പോത്തിന് ആഹ് ഇണ്ട്
അങ്ങെനെ ഒര് കൊല്ലം ട്യൂഷെന്ന് പോണോണ്ട് അല്ലെങ്കിൽ ബെത്തപ്പാടും ബെജാറും ഒന്നും ഇല്ല
ആഹ് ഇല്ല്യാ ഇഞ്ഞ് രാത്രിക്കൊക്കെ എന്താഞ്ഞ്
രാത്രിക്ക് ഉച്ചക്കെത്തെ ചോറെന്നെയാണ് അയ് വേറെ ഭക്ഷണം ഇണ്ടാക്കാ അതൊന്നും ഇല്ല
ന്നും വെക്കെണ്ട
ഏഹ് ഏഹ് ഓഹ് ഒര് നേരം തെന്നെ നമ്മെൾ വെ ക്കുമ്പോ തെന്നെ ഒര് സമയെത്താ കഴിച്ചിൽ ആവെയ് ഇഞ്ഞ് വൈ പിന്നിം എറങ്ങലൊന്നും നടക്കൂലാ ഉം ഇഞ്ഞ് ഇപ്പം മഹ്‌രി ബാങ്ക് കൊട്ത്ത് കെഴിഞ്ഞാ പിന്നെ ഓലെ പഠിപ്പിക്കെൽ എഴ്
ആഹ് എഴ്തലൊ
ആഹ് അതൊക്കെ ആയിറ്റ് അങ്ങനെ പോവ്ണ്ട് പോവോല്ലോ
ടൈമ് അയിന് എന്തോര് എൾപ്പാ കയ്യ്ണെത് വായനൊക്കെ കയ്യുമ്പോത്തിനെന്നെ നേരം ഒമ്പെത് മണി പത്തെണി ആയി
ണി ആയി ഓൽക്ക് എഴ്താൻ തന്നെ ഇണ്ടാവും ഇഷ്ടം പോലെ എഴ്തി കഴിഞ്ഞ് പഠിക്കാള്ളെ സമയം ഒൽക്കെറ്റെ ഇല്ലെയ്നും ഉം
എഴ്താള്ളൊന്നും എഴ്തിവെക്കൂലാ
ഏഹ് ആര് ഓൽ കൾക്ക്യാൻ പോവും പിന്നെ അത് അല്ല ചെറെ ചെ രൺ മൂത്തോൾ പിന്നെ മദ്രസ് പോവും രണ്ടാമത്തോൾ വന്നാ കുളിക്ക്യാൻ സമയം പിടിക്കും അങ്ങനെ നിക്കും ഞാൻ കുൾപ്പിക്ക്യാ പറിം പിന്നെ പിറ്റേ രാവിൽത്തേക്ക് മുടി ഒണങ്ങൂലല്ലോ
ആഹ് ഒണങ്ങൂ
ആഹ് അപ്പ ഞാൻ വൈകുന്നേരം കുൾപ്പിക്കും പർണാ പർണാൽ അഞ്ചര ഒക്കെ കയ്യും പിന്നെ ഓലെ നീരാട്ട് കഴിഞ്ഞ് വെരുമ്പോത്തിന് ആറ് മണിയാവും ആഹ് പിന്നെ നിസ്കരിക്കാൻ ഇതാവുമ്പോത്തിന് ഓ ആ അതൊണ്ട് കഴിയും പിന്നെ മദ്രാസക്കായയാലും ഖറാന പോ വിട്ടോടുക്കാണ്ടാവും ഉം അങ്ങനെ സ്കൂൾക്ക് ഉണ്ടാവും പയിസ് വിടാന് പിന്നെ ഇത് കഴിയ്പോത സമയവും
ആ സമയയാവും അപ്പയിന്റെ അൈമന എന്തോര
ആ സ്പീഡില് പോണുണ്ട് ദിവസവും വർഷ ഒന്നു പോവാനേ തീരെ അവതല്ല പിന്നെ അവിടത്തെ വാടന്താ
ഇവിടെൊക്കെ എന്താ അങ്ങനെ പോണേ നിങ്ങ പറഞ്ഞ പോലെ രാവിലെ വയനി അപ്പൊ എഴുതീ കാലവർഷം തുടങ്ങിയന്ന് ഇപ്പൊ പിന്നെ ഉച്ചന്റെ ശേഷം അങ്ങട്ട ഒരു തെളിവുണ്ടായിന്
ആ ഇപ്പൊത് മഴന് കിട്ടണില്ലല്ലോ
മയല്ലെല്ലാം പ്ര്രാവശ്യവും തീരി മഴ ഉണ്ടായിട്ടില്ല
ആർക്ക എന്തോ ഉണക്കാനും തേങ്ങ വെ നക്ക് തേങ്ങ വട്ട കാര്യമ കഴക്ക് അത് ചെയ്യൊക്കെ ചെയ്യ അനുസരിച്ചുള്ള വെയിലുണ്ട് ആ അതന്നെ
പ്രാവശ്യം ഡയറ്റ
മഴ ഉണ്ടായിട്ടില്ല ഇണ്ടാവക്ക കുറച്ചൂടി കഴിഞ്ഞാ ലാസ്റ്റിലേക്ക് കിട്ടിയാലും മതി
അല്ലെങ്കിലൊക്കെ പ്രാവശ്യം വള്ള
ഉം അതന്നെ വള്ളല്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട അറിയുള്ളു ഉ ആ അമ്മടെ നമ്മക്ക് ഉപയോഗിക്കുള്ള വെള്ളം ഇണ്ടണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ വെള്ളമള്ള ഏരിയാണ് ഇല്ലെ അതുകൊണ്ട് പിന്നെ പൈപ്പ് വെള്ളത്തിന്റെ വന്ന വെള്ളം വന്നിട്ടില്ലെങ്കിൽ ച്ചിട്ട നഞമ്മള എല്ലായിടത്തും പഞ്ചായത്ത്ൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ ആ അപ്പം പറഞ്ഞ എല്ലാ കാലവും നമുക്ക് പറയാൻ പറ്റൂലല്ലോ അപ്പൺ വെള്ളംണ്ട് ചാച്ചി പിന്നീട് നമുക്ക് അപ്പം വലിച്ചിട്ടണ് ആശ്യ ണ്ടെങ്കി നനക്കൻ ഇതിനൊക്കെ അത അയിതിനൊക്കെ പറ്റൂല്ലോ അതെങ്ങനെ ഉണ്ടാക്കാണ് പിന്നെ ഇതിന് അതേപോലെന്നെ കവുങ് ആ തൈ എല്ലാം ശ്വാസ രസടൻ കഴിയാത്ത രീതിയി ഇങ്ങന ഉള്ള സ്ഥല ഇങ്ങനെ വടുക്കും അപ്പൊ അതൊക്കെ വേനൽക്കാലത്ത് നനക്കും ഉം അപ്പൊ അതിനൊക്കെ വെള്ളം വേണ്ടി വരും
മങ്ങുകളൊക്കെ
ആ ആഅത് സൈഡിലും വീന്റെ സൈഡിലും ഉള്ളോടത്തൊക്കെ പിന്നെ റമ്മലായിട്ട് ഏ എല്ലാം അതും പോഓ
ഉം
ഉം അപ്പൊ അങ്ങനെങ്ങട്ട് അനൊക്കെ ച ചെടിണ്ട് ചെടിപ്പൊ കൊറെൊക്കെ പോയി ഇപ്പൊക്കെ ഞൻകൻ ല്ലമ്മക്കടെ കേറി അതാ ഇണ്ടാവ ഇതപ്പൊ അധികം ഇണ്ടാക്കണത് ഞാാന് ഉ അതായാ പിന്നെ ഒരു ടൈം്ൂതര ടൈം് വരെ പൂട്ട് കൊടുക്കുന്നു
ആ ഉണ്ടാവും ഉം പൂടുന്ന ചെടിയാണ് നല്ലതും
ആ അപ്പൊ പിന്നെ അ്മല ആക്കി ടെറസിന്റെറെ മോൾ കണ്ട് വെച്ചല്ലേ വെയില് വേണല്ലോ ആസിന്റെ മോളം നല്ല വെയിലും ഉണ്ടോ ഉം ഒക്കെ വിടന പിന്നെ ഇത് കാണുമ്പോ അവിടുന്ന് കൊപ പോയി ചോയിിച്ചു വാങ്ങ കൊണ്ടുവരും ഉം അങ്ങനെ വാങ്ങി ഇതരെ വാ ഒന്നിട്ടേ വാങ്ങിട്ടോളൂ ബാക്കിയൊക്കെ ആ ആ എട്ട് രസം ക കണ്ടാ പിന്നെ അപ്പോളങ്ങനെ പണിയഞ്ഞഞ് വരുമ്പോഴോ അവടെേയും കണ്ടാ പിന്നെ കൊണ്ട വന്നില്ല അന്ന് അന്ന് പിന്നെ കൊഴ് പ്പ ഇല്ല എവ്ടെ പോയാലും ഇഞ്ഞ് ഞാ പോവുമ്പോ കണ്ടാലും ഞാ പോയി ചോയിക്കൂലാ അയ് ഞാ പർഞ്ഞേക്കും. ആ ഒക്കെ വാങ്ങി തരും വാങ്ങി തരാനുംത്താക്കാനൊക്കെ ഉഷാറ.
ആഹ് അത് ശരി. ങ്ങക്ക് ഒന്നങ് മണ്ണിൽ വെച്ചാമതി.
ആ മണ്ണ് വച്ചമ്മതി പിന്നെ വളത്തിന് പിന്നെ- ചാണകം തൊക്കെ എന്റെറോടെണ്ട്ൻന്റെപ്പൊക്കെ പോത്തിന്റെ- താണ് ആഹ് അപ്പൊ ആഹ് ആഹ്- പോത്തിന്റെ ആഹ് അപ്പൊ പിന്നെ വളത്തിന്- അതുണ്ട്. പിന്നെ പേടിക്കല്ലലോ ആഹ് അഹ് ആഹ് ഇമ്മ ഇപ്പ- ക്യോ കൂടെ ആ ന്നാ ആയിക്കോട്ടെ ചാളി.